ആ കേക്ക് കേക്കിണില്ലേ.
ഉം പിന്നെ വെറെന്തൊക്ക ഫുഡ് കഴിച്ചോ എന്നിട്ട് ഉച്ചക്കുള്ള ഫുഡ് കഴിച്ചോ.
ആ ഫുഡൊക്കെ വെച്ചു. ഇനി കുറച്ച് തൂത്തുവാരലൊക്കെ ഉ ഉണ്ട്.
അയ് ശരി അത് അപ്പൊ രാവിലെ കഴിച്ചിട്ടില്ല.
രാവിലെ ഒന്ന് കഴിയും. പിന്നെ എല്ലാം വെച്ച് കഴിയുമ്പോ എല്ലാം നല്ലങ്കോലാ
ആ അപ്പൊ ഒന്ന് കൂടെ ഒന്ന് വൃത്തിയാക്കൂല്ലെ വൃത്തിയാക്കും അല്ലാ പിന്നെ അപ്പൊ എന്താന്ന് ചോറിക്ക് കറി ഇണ്ടാക്കി
ചോറ് നിന്ന് അവിയൽ വെച്ചു ദസം വെ
ആ അപ്പൊ മതിയല്ലോ. അതൊക്കെ മതി.
അതെ ഇനി ഇന്നലത്തെ കൊറച്ച് ചിക്കൻ കറി ഉണ്ട്.
ആ അയ് ശരി അപ്പൊ എല്ലാം ഉണ്ട്. അതൊക്കെ മതിയൊക്കെ ഇഷ്ടം പോലെയല്ലേല്ലേ
അതെ അതെ അതെ മീൻ അവിടെ അങ്ങനെ വാങ്ങാറില്ല ഹസ്ബൻ്റന് മീൻ അത്ര ഇഷ്ടയില്ല.
ചിക്കനൊക്കെയാ അധികം വാങ്ങാ. ബീഫ് അങ്ങനെ കൂട്ടും ബീഫ് കൂട്ടോങ്ങള്?
ബീഫ് കൂട്ടും ബീഫും വല്ലപ്പോഴും മേടിക്കാറുള്ളൂ.
ആ ചിപ്പ് ചിപ്പ് ആ ആ ശരി അപ്പൊ ഇപ്പൊ ജോലിക്ക് പോണ്ടന്ന് പറഞ്ഞില്ലെ പിന്നെ തൈ തയ്യൽ കടക്ക് അപ്പൊ ഡെയിലി അപ്പൊ നല്ലൊരു വരുമാനം മാസം ഉണ്ടാക്കാൻ പറ്റ്
നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല കാര്യം എന്താച്ചാ വേ തിങ്കൾ ടു വെള്ളി അല്ലേ പോകുന്നുള്ളു
ആ അയ് ശരി അല്ല എന്നാലും കൊറെക്ക ഇള്ള സ സമയം കൊറെ അടിച്ച്, അടിക്കോ.
ആ ഉള്ള സമയത്ത് കൊറച്ച് അടിച്ചെടുക്കും.
അപ്പൊ എല്ലാം സ്വന്തയിട്ട് നോക്കിക്കൂടെ ഇങ്ങന കട
ആ സ്വന്തമായിട്ട് നോക്കണം ഇനി
ശരി അതല്ലേ ഒന്നും കൂടെ മെച്ചം. അല്ലെങ്കിൽ അതിപ്പോ ഒരു ചുരിദാർ അടിച്ചെന്ന് പറഞ്ഞാലും ഒരു ഓര്തന്ന എമോണ്ട് ല്ലേ. നമുക്ക് കിട്ടുള്ളൂ.
അതെ എന്നാൽ സ്വന്തയിട്ടന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് വീട്ടിൽ കിട്ടുന്നതൊക്കെ തൈച്ച് കൊടുക്കുന്നുണ്ട്.
സ്വന്ത ആ ശരി ആ ആ പക്ഷെ നമ്മക്ക് സ്വന്തായ്ട്ടൊരു വരുമാനണ്ടാവണത് എപ്പഴും നല്ലതാലെ
ആ പിന്നെ പക്ഷെ എന്നാ കാര്യംന്ന് വെച്ച ഇവടൊരുപാട് തയ്യക്കട ഉണ്ട് നമ്മളായിട്ട് കട ട്ടാലും അത് ക്ലച് പിടിക്കാനിച്ചിരി പാടാ അപ്പ നമ്മളെ റൂമൊക്കെ റെന്റിനെട്ത്ത വെണോല്ലൊ ചെയ്യാൻ
ആ അപ്പാ റൂമിന്റെ വാടകിം പിന്നെ അടിക്കാൻ കിട്ടും വേണം എല്ലാം കൂടെ ആവുമ്പോ നമ
ആ കരണ്ട് കരണ്ട് ബില്ലും അപ്പം ആ ഒ ത്തിരി തയ്യക്കട ഉണ്ട് നമ്മള് റെയറായ്ട്ടുള്ള കാര്യം ചെയ്ത് അല്ലെങ്കി നമ്മക്കായ്ട്ട് എന്തേലും സ്പെഷ്യാലിറ്റി വേണം
അതെ അതെ അതെ ശെരിയാണ് അതെ അതെ അതെ ശെരിയാണ് നമ്മക്ക് അത്രേം കഴിവ് വേണം അല്ലെങ്കില് കാര്യല എന്തും ചെയ്തു കൊട്ക്കാൻ പറ്റ്ണ രീതീല്ള്ള ടൈ ലറാവണം നമ്മള് ന്നാ പിന്നെ കൊ
ആ ഒന്നാമത്തെ കാര്യം നമ്മക്കങ്ങനെ വല്ല്യ കോണ്ടാക്സില്ല.
ആ അയ് ശെരി അ അ അ അത്ശെരി
ഇങ്ങനെ ഇരുന്ന് കൊറച്ച് നാളൊക്കിര്ന്ന് തയ്ച്ച തയ്ച്ചൊക്കെ ആവുമ്പഴേ
അതെ അതെ അതെ ശര്യാ പിന്നെ അല്ല അപ്പൊ അവിടെ ഒരു ചുരിദാറൊക്കെ അടിച്ചാല് അവിടൊക്കെ എത്രരൂപയാണ് ഒരു സൈഡൊപ്പൺ ള്ള പ്പ് സൈഡോപ്പണൊക്കെ ള്ള ചുരുദാറാണെങ്കില് സ് നോ സാധ ര് ചുര്ദാറൊക്കെ അടിച്
ടോപ്പും പാന്റും കൂടെ ചേർത്ത് ലൈനിങ്ങൊക്കെ വെച് നാനൂറ്റി അമ്പത് രൂപയ
ആ ശെരി പിന്നെ അല്ലെങ്കിലോ അപ്പൊ ലൈനിങ്ങില്ലാത്താതാണെങ്കില്
ലൈനിങ്ങില്ലാത്താണെങ്കി മുന്നൂറ്റി സംതിങ് ആ അതിനില്ല അതിന് മുന്നൂറ്റമ്പതോ മുന്നൂറ്റെഴുപത്തഞ്ചൊക്ക്
ആ അപല്ല അപം പ്പൊ മുന്നൂറ്റമ്പത് രൂപപ്പൊ കടേന്ന് വാങ്ങ്ണ്ടെങ്കി നിങ്ങക്കെത്രയാപ്പൊ കിട്ടാ?
നമ്മ ആ നാനൂറ് രൂപയാണെ ഇരുന്നൂറ് രൂപേ തരൊള്ളൂ നാനൂറ്റമ്പത് രൂവയാണ് ഇരുന്നൂറ് രൂവ
അങ്ങനെ അ
പ്പ ആ അവർക്കപ്പം, അവരായ്ട്ട് മിഷിൻ തരുന്നു കരണ്ട് ബില്ലടക്കണം പിന്നവര് വെട്ടിത്തരും
അവത് അടിച്ച് കൊടുത്താ മാത്രം മതി
ഉം
അ അല്ല ന്ന്ട്ട് പിന്നെ എന്താ പറയാ നമ്മള് ക് അങ്ങനെ കണ്ട്ട്ട് നമ്മക്ക് ഒറ്റക്കായിട്ട് കൊടുന്ന് തരുന്നോരുണ്ടാ വീട്ടില്.
ആ അങ്ങനെ ഇവടെ അടുത്തുള്ളവരൊക്കെ അങ്ങനെ തരുന്നവരുണ്ട്
ആ ശെരി അ അ നന്നായ്ട്ട് തയ്ക്കൊ ഇയാള്? ഉം എല്ലതും തയ്ക്കു ലെ
ഉം
ല്ലത് മോനാ മോളാ?
മോന്.
അ മോന് അ ശരി അ അ അ അപ്പൊ പിന്നെ പെൺകുട് ട്ട്യോൾക്കാണെങ്കി പിന്നിം കൂടുതൽ തയ്ക്കാള്ള ഓപ്ഷൻ ണ്ട് ലെ പെൺകുട്ട്യാണെങ്കി എൻ എന്ത് വേണെങ്കിലും നമക്കടിക്കാലോ തുണി ണ്ടായാ മതി മെറ്റീര്യലടുത്താ മതിയല്ലേ. ആ അ തയ്ച്ചു അതന്നെപ്പമ്മള് തയ്ക്കൂലല്ലധികു നമ്മളെ വാങ്ങല്ലേ ചെയൊള്ളൂ അ അതെന്നെ പ്പൊ വാങ്ങാകിട്ട്ലെ പ്പ നമ്മളടിച്ചിട്ടൊന്നും കൊടുക്കൂല പെൺകുട്ട്യാൾക്കാണെ നമക്ക് ഏത് വേണെങ്കിലു ഏ ത് മോടല് വേണെങ്കിലും നമക്കടിക്കണന്ന് തോന്നും ചെയ്യും നമുക്കത് അടിച്ച് അവരിട്ട് കാണുമ്പോ നമുക്ക് സന്തോഷൊണ്.
അതെ അതെ അതെ
ആ ഏത് വെ ത്ര ക്യാഷ്യു ആവൂല കടേന്ന് വാങ്ങണത്ര പൈസ്
പൈസ ആവത്തില്ല അതെ അത് ശെരിയാ നല്ല തുണി മെറ്റീരിയലക്കെ.
ആ കട്ട് കട്ട് പീസുകളൊക്കെ എടു ത് വെക് അടിക്കണെങ്കിലൊക്കെ പിന്നെധികം പൈസയാവൂല്ലല്ലോ മ് പി പിന്നെ അപ്പൊയീ വരുമാനക്കെ നമുക്ക്ണ്ടാവണതെപ്പളും അല്ലേ അമ്മള് സ്ത്രീകൾക്കൊരു വരുമാനണ്ടാവണതെപ്പളും
അതെയതെയതെ. വീട്ടിലിരിക്കുമ്പ അതായാമ്പറഞ്ഞെയി തയ്യലക്കെയായലും നമ്മുക്കിപ്പം ജോലിക്ക് പോം പറ്റീല്ലേലും വീട്ടിന്ന് ചെയ്യാന്ന ജോലികളല്ലേ അങ്ങത്തെ നല്ലതാ.
അതെയതെതെ ശെരിയാണ് അതൊക്കെ നമുക്ക് ചെയ്യാം നമുക്ക് വ് പോയില്ലെങ്കില് നമുക്ക് വീട്ടിലിരുന്നാണെ ചെയ്യ മ്ക്ക് സ്വന്തായിട്ടൊരു വരുമാനൊം കിട്ടും നമ്മള കയ്യില് ക്യാഷുണ്ടാവും നമ ക്ക്ങ്ങനെ എപ്പോഴും മറ്റുള്ളൊര് നമ്മടെ ഹസ്ബനോടാണെങ്കിലും വേറൊള്ളൊരോടാണെങ്കിലും ചോയ്ക്കേണ്ടാവശ്യോല്ല.
അതെയതെയതെ.
നമ്മടാവശ്യങ്ങൾക്ക് നമുക്കെടുക്കാലോ ഇനിപ്പോന്നുവല്ല നമു അവർക്ക്പ്പ ജോലി ഇല്ലന്ന് വിചാരിക്ക ന്തെലും കാരണം കൊണ്ട് നമുക്ക് അത് അപ്പോളും നമ്മടെ വീട്ടിത്തെ കാര്യങ്ങളൊക്കെ നടത്തികൊണ്ടോവം ചെയ്യാം. അല്ലെ അങ്ങനെ ഒരുപാട് കാ ര്യങ്ങള്ണ്ട്ട്ട പിന്ന നമ്മട അമ്മളോട് നമ്മളെ ഹസ്ബൻഡ്നോടൊക്കെ പൈസ ചോയ്ക്കാണെന്നുണ്ടെങ്കില് ചെലപ്പോ അവര് തരും തരാതിരി ക്കൊന്നുല്ല പക്ഷെ ചെലപ്പോ അവരടെ കയ്ൽ ണ്ടാവൂല അപ്പ നമ്മടെ ആവശ്യവ്ടെ ഇഷ്ടവ്ടെ വേണ്ടാന്ന് വെക്കണ്ടി വരും.
പ്പവർക്കന്തേലും ഒരു ആവശ്യം വരുമ്പോഴാണേലും നമ്മള് ആവശ്യത്തിനൊക്കെ കൊടുക്കുമ്പാ നമ്മുക്കും നല്ല എന്നാ നല്ല ഒരിതൊണ്ട്.
നമ്മടെ മനസ്സ് കൊടുക്കാം പറ്റ്യല്ലോന്നൊള്ളൊരു സന്തോഷണ്ട് നല്ലൊരു സന്തോഷം അവർക്കും അതെ ഇവരിങ്ങനെ പോണതൊണ്ട് ഇങ്ങനെ തന്നാ കിട്ടിയതിലുള്ള ഒരു സന്തോഷം അവര്ക്കും ഉണ്ട്. ഇണ്ടാവും പിന്നത് മാത്രല്ല. പ്പ നമ്മള് ചെലെ സമയത്ത് നമ്മൾ ചോദിക്കണ സമയത്ത് നമ്മടൊരാവശ്യത്തിനാണെങ്കിലും. ചോയ്ക്കണ സമയത്ത് അവരുടെ കയ്യിൽ ഇല്ല്യാന്നുണ്ടെങ്കി ചെലപ്പോ നമുക്കത് വെഷമാവും. നേരെ മറിച്ച് അമ്മള് പോല നമ്മള് അവരോടൊരിപ്പ രണ്ടായിരം രൂപന്തെലും ഒരാവശ്യത്തിന് ചോയ്ച്ചാ ന്റെടുത്ത്ത്രേള്ളൂ ആയി ള്ളു അല്ലെങ്കി അഞ്ഞൂറൊള്ളൂന്ന് പറയുമ്പോളും നമുക്കതൊരിതാ നേരെ മറിച്ച് അമ്മടെ കയ്യില് അല്ലെങ്കി ചെലപ്പം ചോദിക്ക നിനക്ക്പ്പെന്തിന വേഷ അനക്ക് വേണ്ടതൊ ക്ക ഞാ വാങ്ങി തരുന്നില്ലേ ആ ഒരീതീല അപ്പൊ അതിന്നൊക്കെ നമ്മടെ കയ്യില് നമുക്കൊരു ജോലിണ്ട് നമക്ക് എന്തേലൊരു വരുമാനണ്ട് ണ്ടെങ്കില് അമ്ക്ക് ആരോടും ചോയ്ക്കണ്ട അമ്ക്ക് ചെലവാക്കാരോടും സമ്മതോ വശല്ല്യ നമുക്ക് വേണ്ടപ്പെട്ടോർക്ക് എന്ത് വേണെ ലും വാങ്ങിക്കൊടുക്കേം ചെയ്യാം കുട്ട്യോൾക്കാണെങ്കിലും വാങ്ങിക്കൊടുക്കാ നമുക്കന്നെ വേണ്ടി നമുക്ക് എന്തും വാങ്ങാം. നമ്മടെ വീട്ടില്ള്ളവരെന്ന് സഹായിക്കണെങ്കിലോ ക്കെ നമ്മടെ ഹസ്ബന്റെ കയ്യിലില്ല്യെങ്കില് നമ്ക്കന്നതൊക്കെ ചെയ്യാ. അതൊന്ന് അതെ ആ ഒരു സന്തോഷക്ക നമുക്ക് അനുഭവിക്കാൻ പറ്റാന്നറഞ്ഞ വല്യ കാര്യ അതൊക്കെ നമുക്ക് പിന്നെതുവല്ല മ്മടെ കയ്യില്ണ്ടെങ്കി നമുക്കെവിടെം തലയൊർതി നടക്കൂം ചെയ്യാം ഒന്നുല്ലെ ങ്കി ചെലപ്പോ നമ്മട് എല്ലാരും വാങ്ങുമ്പോ നമുക്ക് നോക്കിക്കേണ്ടി വരും. ഏ ഒരു സാധനം ഇപ്പെന്തേലും മ്മടെ കണ്ണിന് മുന്നിലിപ്പൊ ആൾക്കാര് വാങ്ങണ് കാണുമ്പോ നമ്മുക്ക് കയ്യില് കാശ് ണ്ട്ന്ന്ണ്ടെങ്കി നമുക്കത് പോയിട്ട് ധൈര്യായ്ട്ട് പോയിട്ട് നമുക്കത് വാങ്ങ നേര മറിച്ച് നമ്മടെ കയ്യിലില്ല്യാന്നുണ്ടെങ്കില് അതവിടെ നോക്ക മറ്റുള്ളോര് വാങ്ങണത് നോ നമുക്കവിടെ നിക്കാനേ പറ്റുള്ളൂ ഏ അത്രേള്ളൂ അല്ലാതെ
അതെ അല്ലേലും എന്തെങ്കിലും ഒരു ജോലി എപ്പോഴും വേണം.
അതെ അതെ എന്തെങ്കിലും ഒരു ജോലി വേണം അത് ശരിയാണ് എന്തെങ്കിലും വേണം ഒരു വരുമാനം ഒന്ന് വേണം. അത് എങ്ങനെ നമ്മള് എന്താച്ചാല് നമുക്ക് എന്ത് ചെറുതായിക്കോട്ടെ വല തായിക്കോട്ടെ അത് നമ്മളതിന് വേണ്ടി എറങ്ങിപെടാ എറങ്ങി പോറ പ്പെടാനുള്ള ഒരു മനസ്സ് അമ്മക്ക് വേണം
അതെയതെയതെ. ഇവിടെ ആണേലും ജോലിക്ക് പോന്ന കാര്യം പറഞ്ഞപ്പഴേ വേണ്ട പോകണ്ട എന്ന ത്തിനപ്പ പോന്നേ ഇവം കുഞ്ഞല്ലേ ഇവനെ നോക്കണ്ടേ പോവണ്ടാന്ന് തന്നെയാന്നോട് പറഞ്ഞൊണ്ടിരുന്നേ
അതെയതെ ആ അത് ശരി ആ ആ ആ
ണ്ടല്ലോ
ഉം ആ
പറഞ് കൺവിൻസയ്ത് ഒരു മാസെ പോകുന്നുള്ള ന്നൊക്കെ പറഞ്ഞൊക്കെയാ പോവാാൻ തോടങ്ങി പോയി കഴിഞ്ഞപ്പോ പിന്നെ വല്യ കൊയപ്പെല്ല്യ
പിന്നെ ഇപ്പമ്മക്ക് കിട്ടണ്ട്ന്നുണ്ടെങ്കി പിന്നെ ഇപ്പ എന്താ പോയാല് പിന്നെ എന്താന്ന് വെച്ചാല് ചെറുതാണെങ്കിലും വ താണെിലും അത് ചെറുതാണ് അതിനിപ്പൊക്കെ എങ്ങനെയെ പോവാ അങ്ങനൊന്നും ചിന്തിച്ച് പോവാ ചിന്തിക്കാതെ നമ്മള് ചെറിയതെ കിട്ടിയെങ്കിലും നമ്മള അതിന് പോയാല് പോയി പോയാല ചെറുതെങ്കിലും കിട്ട്ണ് ണ്ട് പോയിട്ടില്ലെങ്കിൽ അതുംല്ലല്ലോ അപ്പൊ നമ്മള് അയിനെങ്കിലും അങ്ങനെങ്കിലും പോവാനുള്ളരു മനസ്സ് നമുക്ക് ഉണ്ടാവണം എന്നാലേള്ളൂ നമക്ക് ആ ചെറുത് ന്ന് വലുത് ക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ അപ്പോഴ ചെറുതിൽ നിക്കുമ്പോഴാണ് നമ തോന്ന അല്ല ഇത് വലുത് നമുക്ക് എന്തെലും കിട്ടണം അതിന് വേണ്ടി ഇപ്പ എങ്ങനെ എന്ത് ചെയ്യാംന്നുള്ളൊരു മനസ്സൊക്കെ നമുക്ക്ണ്ടാവണം ന്നുണ്ടെങ്കിൽ ആദ്യം ചെറ്ത് ന്ന്ന്നെ തൊടങ്ങണം ഏ അല്ലാതെ വലുത് നോക്കിയിരുന്നാലവിടെ വായും പൊളിച്ചിരിക്കേണ്ടി വരുന്നൊന്നും കിട്ടൂല മേലക്ക് നോക്കിട്ട് അല്ലെ അത്രേല്ലേ ള്ളൂ അയിന്റെ കാര്യം ആ അതെ അതെ ശരിയാണ് പിന്നെ പിന്നെന്താ ച്ചാല് ഓരോ അധ്വാന ക്കാള ഒരു മനസ്സ അമമക്ക് വേണം പിന്നെ അത് വേണം പിന്നെ ക്യാഷ് ണ്ടാക്കണം എന്നുള്ളരിത് നമ്മുടെ ഉള്ളിലുള്ളരി ത് വെരണം പിന്നെ സ്വന്തയിട്ടൊന്ന് എൻ ചെയ്യണം ന്നുള്ളരു മനസ്സ് നമുക്ക് ഉള്ള് ന്ന് വരണം അല്ലാതെ മറ്റുള്ളോര് എന്തിനേലും പൊയ്ക്കോ എന്തിനേലും പൊയ് ക്കൂടെ അങ്ങനൊക്കെ പറയുമ്പോ നമ്മളവിടെ ആ പോണം പോണം നിക്കും വേണംന്ന് പറഞ്ഞോണ്ട് കാര്യുന്നില്ല
കാര്യല്ല അതെ നമ്മളത് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം എന്തേലും ഒരു അവസരം വരുമ്പം അത് ചെയ്യാം പോകാം ഒരു മനസ്സ് നമുക്കും കൂടെ ഉണ്ടേലെ നടക്കത്തുള്ളൂ
ആ അതെ അതെ നമ്മുടെ മനസ് വേണം നമ്മള് ചെയ്യണം ന്നുള്ളരു മനസ് മനസ്സില് ച്ചൊണ്ട് കാര്യല്ല നമ്മളയിന് എറങ്ങി പൊറപ്പെടണം ഞാൻ പോട്ടെ എന്തെന്നെ അതില് പല റിസ് പറിണ്ടാവും ചിലപ്പോം പലര് കുറ്റം പറയണ്ടാവും അല്ലെങ്കിൽ എന്തിനാ പോണന്ന് ഒക്കെ ണ്ടാവും തടസം നിക്കുന്നരൊക്കെ ണ്ടാവും അതൊന്നും വക വെക്കാതെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അതൊന്നും അയിലൊന്നും വലിയ തായിട്ട് തടസ്സായിട്ട് കാണാതെ നമ്മള് എല്ല നിക്ക് പോണംന്ന് അവിടെ പറഞ്ഞ് നമ്മളവിടെ ഇറങ്ങി പോകുമ്പോഴള്ളു നമ്മൾക്ക് അവടെ ഒരു ഇതെന്തേലും ണ്ടാക്കാൻ പറ്റാ ചെയ്യാനും പറ്റാ അതെ നമുക്ക് എന്തെലും ണ്ടാക്കാനും പറ്റ ഇനിയിപ്പൊ എന്ത് കാര്യണെങ്കിലും അതെ നമ്മളെ ലക്ഷ്യത്തക്ക് എത്തണം ന്നുണ്ടെങ്കിൽ തടസ്സങ്ങൾ പലതും വരും പക്ഷെ നമ്മൾ അതിനൊക്കെ വക അതിനൊന്നും വക വെക്കാതെ അതിനൊക്കെ ഒരു അതിനെ ഏറ്റെടുത്തും കൊണ്ട് നമ്മള് ആ പിന്നെ നമ്മള് മുന്നോട്ടന്നെ പോവാനുള്ളരു മനസ് നമുക്ക് വേണം അല്ലെ അപ്പോയുള്ളു നമുക്ക് വിജയിക്കാൻ പറ്റാ ഉം ന്നാ ഞാൻ വിളിക്കേ ട്ടോ ഓക്കേ ന്നാ ശരി